ഹലോ
എന്തൊക്കെ സുഖായിട്ട് പോണ് എന്താ അവിടെ വിശേഷങ്ങള്
ചായൊക്കെ കുടിക്ക
ഉം
ഏ ആ ക്ലാസൊക്കെ കയിഞ്ഞ് വന്ന് ഒന്ന് നടക്കാനർങ്ങും അ നടക്ക അങ്ങനെല്ല കുട്ട്യേളെ ഇങ്ങെനെ റോട്ട് കേറി വെർതെങ്ങനെ അപ്പർത്തി ഇപ്പർത്തി കുട്ട്യേൾ ഇണ്ടാവും
ആ ആ അപ്പ എല്ലാരും കൂടി കാണാനിലേ ഒരു വിസിറ്റിംങ് ആ അത് രസ്സാണ് എല്ലാരും കൂടെ ആവുമ്പളെ കൂട്ടത്തോടെ ഇങ്ങനെ പോമ്പോ ഉം ആ അതാർഞ്ഞത് ഈ പ്രാ ഈ സമയാമ്പോ ലേ വൈകുന്നേരം വൈകുന്നേരം സ്കൂളൊക്കെ
ആ അല്ലെങ്കി വന്നാ കട്ന്നൊർങ്ങി ഒർക്കം വെരാണ് വന്ന് ഇവിടെ എത്തുമ്പ ത്തിനും
ആ പിന്നെ ഇ ഇപ്പൊ വന്ന് ഒർങ്ങി യാല് ഭക്ഷണോം കയിക്കൂല
ആ പിന്നെ കുറുമ്പാണേ നല്ല ചെറിയെലാം നോക്കണേക്കായും എടങ്ങേറാ ഓലെക്കെ നോക്കാന് ഇന്നാ അയ്റ്റാ ഔ ആങ്കുട്ടിയല്ലേ
അങ്ങനെന്നുല്ല ഇപ്പൊ ആൺകുട്ടികള പെൺകുട്ടികളൊന്നല്ല വികൃതിക്ക് എല്ലാരും കണക്കാ ഉ എല്ലാം സഹിക്ക ല്ലെ ഉം
ഫോണൊക്കെ കൊടുത്താ അങ്ങനെ ഇരിക്കും
ഉം ബ ല്ല അത് തന്നെയാണ് എല്ലർക്കും ഫോണ് എന്തിനും ഭക്ഷണം കഴിക്കാനും ഫോണ്
ആ അന്നെ കുട്ടികള മൈൻഡും അങ്ങനെ തന്നെയാണ് രണ്ടില് ഓരോരുത്തര് അവിടെന്ന് ചാടണു ഇവിടുന്ന് ചാടണു ഉം
പത്തിരുന്നങ്ങതിങ്ങ ഞ ഫോണണ് കൊടുക്കും അതാണ്ടായത് ഓലക് അത് ശീലായി ഉം അതനെ നമ്മളായി തന്നെയാണ് പിന്നെയല്ലെങ്കി ഋക്ഷികളും മറ്റുലേലൊ
ആഹ്, ലോലായാലും കാശ്ട്ടാ ഗ്രാൻഡ് പേരൻസെന്ന് പേര് കേ കേട്ടോലാണ് ഓല്
ആ ഞാന് ഫോണ് കൊടുക്കാതെങ്ങനേലും ചോറ് കൊടുക്കാ നോക്കും കൊടുത്ത് രണ്ട് വ തിന്റെ പള്ളല് അങ്ങനേലുവാവട്ടെന്ന ചീത്തറ ഫോണും കൊടുക്കാത്തീന് ഒരഞ്ച് മിനിറ്റ് അയിന് കൊടു തനക്കെന്താവെരുന്നൊഴ്‌ച്ചു.
ആ ആ അങ്ങനെത്തന്നെയാണേ ങ്ങനൊരു ശീലാവ്ര്ക് പിന്നെപ്പമ്മളും തന്നെ അണ്ട് കൊടുക്കും. രുപാത്തിരുന്ന് തിന്നട്ടെന്ന്. എങ്ങാണ്ട്
ഉം ഒലെന് അഡിക്റ്റായി ഉം
ക്കാരായി മാറില്ലേ.
ഉം ന്റെ രണ്ട് വയസായ കുട്ടിയും കൂടി ഞാനും നിസ്കരിക്കാനൊക്കെങ്ങനെയിരിക്കുമ്പോ. ഫോണ് കൊടുക്കും ഓതാനൊന്ന് ന്തൊ അയക്കൂലാന്ന് ഓൺ ഇപ്പ അത് കിട്ടിട്ടില്ലെങ്കി ഉമ്മച്ച്യേ അറഞട്ട് കരച്ചില് തൊടങ്ങും.
ബടേം അതെ അവസ്ഥന്നെ ഇണ്ടായതേ
ഉം പിന്നെ ഞാ നിർത്തി. എന്തേലും കളി കട്ടെടെക്കും.
ആ ഇന്നിട്ടവിടെ ചായുടിക്കെ കഴിഞ്ഞോ
ആ കഴ്ഞ്ഞു അല്ല ഉച്ചക്കെക്കെ എന്തേര്ന്നു ഫുഡ്
ഉച്ചക്ക് ബീഫ്ണ്ടായിരുന്നു സ രസോം
സാധാ ചോറോ അതോ നെയ് തേങ്ങാ ചോറോ ഉം ഉ ഉ ഉ ഞ്ഞി വെള്ളിയാഴ്ച്ചയായ്ട്ട് വെല്ലഫെഷലും
ഏ ഹേ എന്താ പെരുന്നാള്ഞ്ഞ്നിക്കല്ലേ അതിന്റെല് നമ്മെടെ സ്പെഷ്യല് ബീഫ്
ആ ആ അല്ല രാത്രിത്തേക്കെനി തെന്നേക്കാരം ല്ലേ പോത്തെറച്ചി ആ പോത്തെറച്ചി ആ എറച്ചിയൊക്കെക്കാവുമ്പം അങ്ങനെ വെക്കേക്കാരം ലെ മീനാമ്പോ രണ്ടുനേരവെക്ക്ണ്ടാവും ല്ലേ
ഇല്ലേ ഒക്കെ ഒറ്റ വെപ്പ്
കുറച്ചണെങ്കിലും ഒറ്റതെന്നെ ക്കല് ഉം
അടുപ്പത്താക്ക തീ പൂട്ടിയാല് അങ്ങനൊരു മൊത്തം പണിയമ്മ ഇടുക്കേ പിന്നെ ഗ്യാസ്മ്മക്ക് വെക്കണ്ടല്ലോ
ഏ അടുപ്പത്തെന്നെ കാണിച്ച് ആക്കലേക്കാരം ലെ ആ അതെന്നെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയല്ല. ചോറ് ചപ്പാത്തി ദോശ അങ്ങനത്തൊക്കെ അടുപ്പത്ത് പ്പത്തും മ്പാക്കി ഗ്യാസുമ്മല
ആ ഞാന് താളിക്കാനോ കറി വെക് നോ ചായൊക്കെ അതിന് ഗ്യാസ് ഇടു സ്കൂള്
ആ പ്പൊ നല്ല വെലയാണല്ലോ ലെ
വെറകിനുണ്ട് വേലേ ഉം പിന്നെ മഴയാണ് വെറക് ഒണ ആണ്ട്
ആ അതല്ലേ കത്തിപ്പിടിച്ചൂല തിയ്യ് കത്തിപ്പിടിച്ച് കിട്ടാൻ കൊറച്ച് ച്ച് പണിയാണ് പിന്നണ്ട് കത്തും
ഇവിടത്തെ അടുപ്പ് ഭയങ്കര ഇതാണ്. കത്തി ഇങ്ങട് കിട്ടാന് കുറച്ച് റിസ്ക്കാ.
അതന്നെ കത്തി പിടിച്ചാൻ കുറച്ചു ഇതാണ് പിന്നെങ്ങട്ട് ആവശ്യമല്ലാത്ത സമയത്താണ് വേഗം തീ കത്തി പിടിച്ചു. തിരക്കുള്ള ടൈം ആണെങ്കിൽ പിടിച്ചെന്നല്ല.
ഉം പിന്ന ഈ വിറക് നനയന കൊണ്ടൊ മഴയൊക്കെ ആയതുകൊണ്ട്
ചീത്തല് അടിക്കണൊക്കെ ഉണ്ട്.
ആഹ് തണുത്തിരുക്കല്ലേ ഞാനെന്തേയും കുറെ പെറുക്കീയിട്ട് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞാ അടുപ്പിന്റെ മേലെ കൊടുന്ന് അട്ടിക്കും നാളക്കില് പിറ്റീസത്തിന് ഉള്ളത്.
ആ ആ ആ വാരൊക്കെ വാരൊക്കെ ഇറങ്ങാണ്ട് വക്കൽണ്ട് ആദ്യമൊക്കെ ഇപ്പം എന്താ ഇബിടെ അങ്ങനത്തെ ഒന്നൂല്യ പ നമ് ഞങ്ങൾ പോത്ത്ണ്ടായതോണ്ട് പോത്തിന്റെ വെള്ളം ആണ്ട് വെക്കും അടുപ്പത്ത് പിന്നെ അതങ്ങനെ ഇടാവല്ലേ അപ്പൊ പിന്നെ അങ്ങനെ കണലൊക്കെങ്ങ് പോകും പിന്നെ ഇത്ഞ്ഞല്ലേ പ കറി രാത്രി ഉണ്ടാക്ക ണ്ടാക്കിയാൽ അപ്പളും രണ്ടു നേരം അങ്ങനെണ്ട് പോകേ ഹേ വിറകൊന്നും വെക്ക പിന്നെ അട്ടത്ത് ആ രണ്ട് പിന്നെ രണ്ട് നേരം വന്ന രാവിലെ നമ്മള് ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കിവെച്ചിട്ട് ആ കണലും കാര്യവും ഒക്കെ ഉണ്ടായിട്ട് അയിൽ ചകിരി ഒക്കെ വെച്ച് കൊടുത്താമതി പോത്തിന് വെള്ളം വെച്ച് തള ഇപ്പ പിന്നെ പോത്ത് പെരുന്നാളായപ്പോ വിറ്റ് കഴിഞ്ഞക്ക്ണ് പിന്നെ വൈകുന്നേരം രാത്രി തന്നെ ഉണ്ടാക്കുള്ള രാവിലെ കൊടുക്കാലത് രാത്രി ഉണ്ടാക്കിയക്കും എന്നാലല്ലേ ചൂടാറുള്ളൂ മ് അങ്ങനെപറഞക്ണ് തൊ ഴുത്ത് ഒന്ന് നമ്മുടെ തായ
മ് മ് അതൊക്കെ ഉണ്ടെങ്കി ഒരു കാര്യം നമ്മക്ക് ഈ ഭക്ഷണ വേസ്‌റ്റോ ഇങ്ങനെ എന്തേലൊക്കെ ബാക്കി വന്നാല് ഹേ
പിന്നെ അങ്ങനത്തെ
ആ അങ്ങനത്തെ നമ്മുക്ക് ഈറൊക്കെ വരും പക്ഷെ ആയിട്ടല്ലാണ്ടാവുമ്പോ നമ്മള് ഇതൊക്കെ വേസ്റ്റ് ആക്കി കളയുമ്പോഴാണ് ഇടങ്ങാറാവാ
നമ്മളെ തെങ്ങിനും ഇതിനൊക്കെ വളം ചെല്ലും ഞങ്ങള് വിക്കലില്ല പിന്നെ തെങ്ങും ക കവുങ്ങ് അങ്ങൻതെക്കോ ഉണ്ട് കവുങ്ങ് കായ്ച്ചല് തുടങ്ങീട്ടില്ല അപ്പ പിന്നെ നനക്കലും ആയി ഈ പോത്തിന് കു കൈകിയ വെള്ളം ഉണ്ടാവോലോ ചാണക വെള്ളം മാരി അപ്പൊ ആ തൊയുത്ത്ത്തെ ആ വെള്ളം ഒക്കെ നമ്മുക്ക് ഈ തൊടു അങ്ങനെ ചെല്ല അപ്പൊ ഒരു വളമ ചെല്ലല്ലേ അപ്പൊ നമ്മള് നനക്കലും ആയി ഇറ്റങ്ങൾ
മ് മ്
ഇങ്ങനെ പറയുന്നുണ്ട് ഇത് ശരിയാക്കിട്ട് വേ അങ്ങനന്നൊക്ക പറയുന്നുണ്ട് പേരിലാണ് ശെരിയാവൂല എന്തോ മറന്ന പോലെ തോന്നാണ്
മ് ഒരു ഒറ്റപ്പെട്ട ഫീൽണ്ടാ അങ്ങനത്തൊക്കെ ഉണ്ടെങ്കി നമ്മള് ഫുൾ ബിസി ആവും
സത്യം പറഞ്ഞാലെ
ഇവിടെ അങ്ങനെ നിന്ന് കെട്ടിച്ചോണ്ടിരുമ്പോ ആടുകളൊക്കെ പത്ത് പന്ത്രണ്ട ണ്ടായിരുന്നു ഇനിക്ക് അങ്ങനത്തെ കണ്ട്കയിഞ്ഞ ഒക്കെ പേടിയ കോയിനേം ആടിനേം
ആ ആടാള് പിന്നെ ഏത് തിന്നാൻ കൊടുത്താലും ഓല കര രച്ചിലങ്ങിട്ട് മാറൂല ഏത് നേരം കരഞ്ഞ് ഇവിടെണ്ടായിരുന്നു രണ്ടെണ്ണം പിന്നെ ഉണ്ട് കരച്ചിൽ സഹിച്ചാങ്‌വെച്ചിട് തീറ്റ ഉണ്ടായിട്ടും ഇങ്ങനെ കരഞ്ഞിട്ടുണ്ട്. വിറ്റതാണ് ഏത് നേരോം തൊള്ളറുന്ന്തരുന്നു ആ അതന്നെ തൊള്ളട്ടിട്ട് വിട്ടേ തന്നെ തിന്നാ കൂട്ടിലുണ്ടായിട്ടും കൂടൊരു
നാട്ടേര് പ്രാവും അങ്ങനെയൊക്കെ ആകുമ്പോഴേ രാത്രിയും ഇതൊന്നുല്ല നേരം മുളുക്കണേന്റെ മുന്നേ ഇവിടെ കോഴികള അ കൂവ എന്നിട്ട് ഇങ്ങനെ പറയാലോക്ക കാര്
പിന്നെ ഈ നമ്മൾ തിന്നാൻ കൊടുക്കണില്ലന്നേ തോന്ന്ള്ളൂ ആൾക്കാർക്ക് പിന്നെ ഈ പോത്തിന്റെന്നും മാരിയല്ല അതിന്റെ മൂത്രം പെരും വാസ നയാണ് പോത്തിന്റെ ഒക്കെ പിന്നെ അത്ര ഒരു അതുണ്ടെന്ന് കരുതാ നമ്മള് കൈകിതാണ്ടും ഇതിന ആണെങ്ക അയിന്റെ കാ കാഷ്ടം മൂത്ര പെരും വാസനയാ
ഉം കാഷ്ടൊക്കെ പിന്നെ അതിന് തെങ്ങിനും ഇതിനൊക്കെ വളമയാകുവ
ആണ് പക്ഷെ അത് കൊറച്ച് എപ്പളും ഇടാൻ പറ്റൂല ചൂടല്ലേ ഇത് ചൂടാ തോന്നുണുണ്ട് ആട്ടും കാട്ടം ചൂടാണ്ന്ന് അങ്ങനെന്തോ പറണ കേട്ടക്കണു എനിക്കറിയില്ല ശരി
ഉം എന്നിട്ടേന്തയ്യല്
ഉം ഏ ഇപ്പ അയിന് അന്ന് അത് കൊറച്ചൊള്ളത് ചാ ന്താ ചാക്കില ആക്കിവെച്ചക്കനെ പറഞ്ഞെ
ആഹ്
ക്കാവശ്യത്തിന് അങ്ങനെ ആ ടൈമിൽ അങ്ങനെ ഉപയോഗിച്ചൊക്കെയാരുന്നു ഉം അല്ലാതെയില്ല. പ്പ ചാണകം പിന്നെ ചാണക പൊടിയാ ക്കിയാലും അല്ലാതെ തൊടൂ കൂടിയൊക്കെ ഇട്ടിട്ട് വീണ്ടും അങ്ങനെ പോവും കോയി കൊറെയോന്നുല്ല. ഒക്കെ ചത്ത് പോവുകയാണ് വാക മൂന്ന് കുട്ടികളും രണ്ട് തള്ളാരും ഉണ്ട് അല്ലാതെയൊന്നുവില്ല ഞമ്മളെ മു ആവശ്യത്തിനക്കെ നമ്മുക്ക് എടുക്കാലോങ്ങെറങ്ങാണ്ടേ
ആ ആ മുട്ടക്കൊക്കെ എന്താ വെല എവിടെ തൊട്ടാലും വെല്യാണ് നമ്മടെ പെരേല് അങ്ങനെന്തെലും ഉണ്ടെങ്കി ഒരു കാര്യ ആ ഉം ഉം
അത് പറഞ്ഞുങ്ങാണ്ട് മറ്റേ ചമ്മക്കന്മാരില്ല അടക്കൊഞ്ഞപ്പ ഈ കു കുട്ട്യാളവസ്ഥ എന്താന്നറിയില്ല കൊറച്ച് വലുതായിട്ടേ ഉള്ളൂ. അറിയാനായിട്ടില്ല. ഉം പിന്നെ ചാവ്വാണേ വെർതെ ഒന്നുല്ലാതെ ങ്ങട്ട് ചാക്വാണ് കോയിക്കള്. വല്ല്യത് എങ്ങാണ്ട് അ സങ്കടാണ് അങ്ങന്യാവുമ്പോ. ഇപ്പ വളർത്താനും തോന്നൂല.
ഇവിടെ എളേച്ചന് ഫാം ഉണ്ടായിരുന്നയാന്നേ.
ഉം ഉം ഉം
അതു മറ്റേ ഈ പെറ്റ്സിന്റെ ഷോപ്പ് ഉണ്ടല്ലോ? അങ്ങനെയൊക്കെരുന്നു ഓന്ക്ക് ഓനിക്കയിന് ക്കല്ലയിതാ. കൊടുന്നോ? ഈ ഓരോ ദിവസം ഓരോന്നിനേം അങ്ങന നായ്ക്കള് പുടിച്ചു. ഉം എന്താത്ര ഉറുപ്പി കൊടുത്ത് കൊണ്ടരണ മൊതലാ. ഏ താറാവുകളും അത് പ്രാവുവൊക്കെണ്ടായിരുന്നു.
ഇവിടേണ്ട് പ്രാവ് കൊറേ വിട്ടു ഇനിയിപ്പം നാലിനക്കെ ഒള്ളു.
ആ
ഉം മീനുണ്ട് ഗോതമ്പ്‌ മീനു ട്
ആ
ഉം അങ്ങനെക്കെ ഓരോന്ന്ണ്ട് അതെ
ഉം ഇഞ്ഞിപ്പൊ പോത്തിനെ എ ഇപ്പഴാ വാങ്ങ്ണ്
ഇനി ആയന്നെ തൊഴുത്തൊന്ന് ശരിയാക്കിട്ട് വാങ്ങണംന്ന് പറയ്ണ്ണ്ട് എന്നാ അറിയില്ല ഇപ്പ ആയിന് മഴയല്ലേ പണിക്കാരൊ കിട്ടും വേണം ഉം തൊഴ്‌ത്തൊന്ന് പൊളിച്ച് ശരിയാക്കാണ്ട്
ഉം
ശമാനം കൊണ്ടുവരാനറിയ്ണ് ണ്ട് മുറ്റോം ഒന്ന് ക്ലിയർ ആക്കണം
എന്ത ഇങ്ങനെ വളർത്തിട്ട് പെരുന്നാക്കൊക്കെ ഇങ്ങനെ കൊടുക്കലാ
ക്ക്‌ അങ്ങനെ കൊട്ക്കും അങ്ങനെ ചെയ്യല് ഇതുവരെ ചെലെ ഇതിന്റെ എടെല് പിന്നൊന്ന് ഒരു വേറൊരു അല്ലാതെ പെരുന്നാളിന്റെ മുന്നൊന്ന് പോയി
ഉം
ഇങ്ങനാട്ടി
ഉം പാലൊക്കെ ഇണ്ടാവോ
ഇതല്ലേ പോത്തല്ലേ പശു അല്ലേല്ലോ പശുവിനെല്ലേ പാ ഇത്ണ്ടാവൊള്ളൂ നമ്മള് ഇത് ആ പോത്ത് മാത്രയി ട്ടാണ് അതിനായിട്ട് മാത്രം വാ ക്കാണാണ് വളർത്തണാണ് വിക്കാനായിട്ട് അല്ലാണ്ടല്ല എന്നാ ശരി പിന്നെ വിളിക്കാം
ക്കോട്ടേ
ഉം
ന്തിപ്പിത്
പറഞ്ഞ ശെരിയ ഉം
ഹലോ
ഇത് കട്ടാവണില്ല
അ ആഹ് ത് ന്തൊക്കെയാവോ